ഹലോ ഹലോ ആ അന്റെ ഇമ്മ വിളിച്ചിണ്ടായിരുന്നു.
ആഹ
ഉം അന്റെ മ്മക്ക് എന്തോ ആവശ്യത്തിന് ഇങ്ങനെ എന്റെ ഹസ്ബന്റിന്റെ അക്കൗണ്ട് വേണം പറഞ്ഞിട്ട്-
ആഹ
ഉം പ്പ ആള് ഇവിടെല്ല ട്രിപ്പ് പോയതാണ് അപ്പൊ വന്നാലാണ് അറിയുള്ളൂ എന്താ ച്ചാല് അവിടെ നെറ്റ് ഇഷ്യൂ ഇല്ലാത്തോണ്ടയ് നെറ്റ് വർക്ക് ഇല്ലാത്തോണ്ട് വിളിച്ചിട്ട് കിട്ടണില്ല. അ അതൊന്ന് പറയോണ്ടിട്ടോ എന്താ തിരക്കിലാണോ?
മ്മ എന്തേലും പണീല?
ആ മ്മ നിസ്കര്ച്ചേനു.
ഉം ഞാൻ വിൾച്ചി അന്നപ്പോ കോളൊന്നും അറ്റന്റെയ്തില്ല. അതുകൊണ്ടാണ്. അ അന്നെ വിൾച്ച ഉം പിന്നെന്താ ചായ കുട്ച്ചോ?
ആഹ്
ഉം ജ്ജ് ട്യൂഷൻ ഇട്ക്ക്ണ്ടോ കുട്ട്യാക്ക്? ട്യൂഷൻ ഇട്ത്തിട്ടില്ലേനോ കൊർച്ചീസം മുമ്പ് കുട്ട്യാക്ക്?
ആഹ് ഇപ്പല്ല.
എന്തേഴിവാക്കിയോ?
അത് ആ കുട്ട്യേള് കൊറവാണ് പിന്നെ ഞാൻ കൊർച്ച് ബിസി ഏനി അപ്പൊ ഞാൻ ഒഴിവാക്കി.
ന്നാ തൊട്ങ്ങി കൂടെ ഒന്നും കൂടി. മധുരം ണ്ടോ? ആ ഒരു നാലഞ്ചു കുട്ടിയാ മധുരംയുണ്ടോ
എന്നാ ഇനി തൊടങ്ങണം
അത് ച്ചാ ണ് ചൂടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് വാ തരാം ആ ഇവിടെ ഒരു നാലഞ്ച കു- അപ്പ അങ്ങനെ ഓല് ട്യൂഷന് എവിടെങ്കിലും ട്യൂഷൻ ക്ലാസ് ഉണ്ടോന്ന് അങ്ങനെ അന്വേഷിക്ക- ഞങ്ങളെ അയലോക്കത്തെ ഒരു താത്താന്റെ കുട്ടികളാ ഏ അപ്പഴ ഞാനിങ്ങനെ ഓർത്തത് കൊറെ മുമ്പ് അത്- ചൂടുള്ളത് ചൂടാറ്റി തരണ്ട് അതെ എന്താ പറയാ ജ്ജ് കൊറേ മുമ്പ് ക്ലാസ് എടുത്തീനല്ലോ അപ്പൊ ആ ഓർമ്മ വന്നപ്പോ ഇങ്ങനെ മെസജായച്ചതാ ഉം നല്ലതല്ലേ എന്താ വെച്ചാല് ആ അന്റെ ജോലി കഴിഞ് വന്നിട്ട്- ട്ടുള്ള ഒരു ടൈം ഒരു അഞ്ചരക്ക ആകുമ്പോ എട്ത്താ മതി അഞ്ചര മുതൽ ആറര വരെയൊക്കെ- കൊറെ നേരൊന്നും മാണ്ടേ
ഉം
വെറുതെ നമുക്ക് നമക്ക് കിട്ട്ണ ടൈം മാക്സിമം യൂസ്- പൈസ നോക്കുക
ഉം
അപ്പൊ എന്താ നോ നോക്ക് പറ്റോന്നുള്ളത് കൊഴപ്പൊന്നും ഇല്ലല്ലോ എടുക്കേണന്
ഇവുടുന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് നാലഞ്ചു കുട്ടികളോണ്ട് പിന്നെ ഇത് എടുക്കണ്ടുണ്ടെങ്കിൽ ആ- അഞ്ചാറു കുട്ടികളെക്കൂടി സെറ്റ് ആക്കി തരാം
ആഹ്
കുട്ടികളൊക്കെയിണ്ട് ഇവിടെ ട്യൂഷൻ അന്വേഷിക്കണ ഓല് അപ്പൊ ഇത് ഇണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ആക്കി തരട്ടോ ഏതായാലും തൊടങ്ങിക്കോ. നല്ല കാര്യല്ലേ?
ഉം ആഹ് തൊടങ്ങണം.
പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലത് തരും ചെയ്യാം. ഫീസിലൊന്നും കൊറവ് വരുത്തൂല. എന്ന് വെച്ചാല് ഇവര്ക്ക് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. രാത്രി അപ്പൊ എന്തായാലും എന്താ ങ്ങളെ കൊണ്ട് കഴിയൂല അതൊന്നും പഠിപ്പിക്കല്. അപ്പനി ഇപ്പൊ കൊറച്ച് പൈസ ചെലവായാലും കൊഴപ്പയില്ല. കുട്ടികളടുക്കേലൊക്കെ ഒന്ന് ട്യൂഷന് പറഞ്ഞയക്കാന്ന് ഇങ്ങനെ പറയണ്ട്. ഏഹ് അപ്പൊ അതോൊണ്ടാ ചോദിച്ചേ?
ഉം നിങ്ങൾ നോക്കിട്ട് പറയോണ്ട് കുട്ടിയോള് ഇണ്ടെങ്കി ഇട്ക്കാ ഉം
ഹ
ഉ
എന്താ അവിടുന്ന് പിന്നെ വേറെ കുട്ടിയേള്ണ്ടോ
ഇവിട്ന്ന് കൊറച്ചുട്ട്യോള് ഒരു അഞ്ചട്ടാളൊക്കെ ഇണ്ടാവും അഞ്ച് കുട്ട്യോളൊക്കെ ഇണ്ടാവും
ആ അപ്പൊ ഇവിടെ ഒരു പത്തെണ്ണം കൂടിയാവുമ്പോ പയ്നഞ്ച് കുട്ട്യോളായിലേ പയ്നഞ്ച് കുട്ട്യോക്ക് ടൂഷട്ത്ത ഈസി ആയിട്ട് നല്ലം പൈസ ഇണ്ടാക്കാലോ
ഉം ആ
ഉം
ഉം
ടൈമിങ്ങപ്പളാ
ടൈം കുട്ടികള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ആക്കേണ്ടി വരും പിന്നെ
ഉം അല്ല പിന്നെ രാവിലെ ഇണ്ട് ലേ രണ്ട് ടൈമ് ഇണ്ടല്ലോ രാവിലിം വൈ ന്നാരോട്ക്കാലോ
ഉം
ഉം കൊച്ചല്ല പിന്നെന്താ
പിന്നെന്താ കൊഴപ്പൊന്നില്ല
സാമിൽ ജയിപ്പിക്കാൻ ഇവടെ ഒരു പെണ്ണ് ഇട്ത്തീന് കൊറെ മുമ്പ് അയ്ല്
ഇപ്പ എടുക്കാല്ലേ ഏ
പ്രഗ്നന്റ് ആയി അവൾക്ക് റെസ്റ്റ് ആണ് കടക്കാണ് പിന്നെ ഞമ്മള് തന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ
ആഹ് ഉം
അപ്പ പിന്നെ ഉം ആ ഇണ്ടേ പത്താള് എന്തായാലും ഇവിട്ന്ന്ണ്ടാവും അപ്പൊ അവിട്ന്ന് ഒരു നാലഞ്ചാ അവിട്ന്നും കൂടെ ഉണ്ടായ അൻക്ക് സുഖായിലേ
ഉം ഉം
പിന്നെ വേറെന്താ.
വേറെന്താ കൊയപ്പൊന്നുല്യ.
ഉം
ഉം.
ഏതായാലും ഞാന് ഇവരോട് കൂടി ചോയ്ച്ചോക്കട്ടെ സ മയും കാര്യങ്ങളൊക്കെ.
ആഹ്
എപ്പഴാ പറ്റാന്നുള്ളതേ ഇങ്ങക്കും തന്നെ ഓൾറെഡി വർക്കിംഗ് ആയതോണ്ട് ഇങ്ങളെ കൺവീനിയന്റായിട്ടള്ള ടൈം കൂടെ നോക്കണ്ടെ അമ്മള്.
ഉം
ഇങ്ങക്ക് എപ്പളായാലും കൊഴപ്പല്ലല്ലോ രാവിലായാലും വൈന്നേരായാലും.
ഏഹ് ഇള്ള. നൈറ്റ് ഒക്കെയാണോ ഇങ്ങക്ക്? മ്ഹും
ഉം
പിന്നെന്താ?
ഇങ്ങക്ക് നൈറ്റ് ഒക്കെയാണോ?
ആഹ് നൈറ്റ് കൊഴപ്പല്ല.
ആഹ്
അബ ഈവനിംഗ് പറ്റില്ലെ?
ആഹ് ഈവനിംഗ് ഓഹ് കൊഴപ്പല്ല.
ഉം
ഉം
ഒരു അഞ്ചരാ അഞ്ചര ടു ആറ് ആക്കാം.
ആഹ്
പിന്നെന്താ.
പിന്നെന്താ ഒപ്പൊല്ല.
ഉം.
ഉം.
ഇന്റെ ട്ട്യേൾ ലെയിറ്റ.
ആഹ്. അല്ല ങ്ങക്ക് ഫീ ഒക്കെ എങ്ങനാണ്.
എങ്ങനെ.
ഫീസ്.
ഓരോരുത്തർക്ക് അറുന്നൂറ് ച്ട്ട്. പൊരെ.
ആഹ് മതി.
പതുട്ട്യേളേ തന്നെ അത്യാവശ്യയില്ലേ പിന്ന അട്ത്ത അഞ്ചും കൂടെ ഉണ്ടാവ്മ്പൊ-
ഉം ആഹ് -
നല്ലൊരു അവസരല്ലേ വെറുതെ മിസാക്കണ്ട. ഉം. വേറെന്താ
ചായയുടിച്ചോ
ആഹ് കുടിച്ചു
ഉം
നിങ്ങളെങ്ങനാ വീട്ന്റെ അകത്തു നിന്നാരിക്കോ അതോ പൊറത്ത് പൊറത്ത്ങ്ങനെ സ്റ്റുളും കസേരക്കെ ഇട്ട് അങ്ങനെയാ ണോ എങ്ങന ചെയ്യണേ
വീട്ടിന്റെ അകത്ത്ന്ന് കാരണം കുട്ടി ക്ക് ബുദ്ധിമുട്ടാവൂലേ വീട്ടിന്റെ അകത്ത്ന്ന് ഉം കുട്ടികളല്ലേ മ്മള് മ്മളെ കാര്യം മാ ത്രം നോക്കിയാ പോരല്ലോ കു കുട്ടിയാളല്ലേ മ്മള് മ്മളെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ പറയാ
ആഹ് ശെരിയാണ്
ഉം
ഉം കാരണം പൈസ കൊടുത്ത് വര്അല്ലേ അപ്പ അവരെ മ്മള് ഇടങ്ങേറാക്കണ മോശഅല്ലേ
ഉം
ഉം
പിന്നെ എന്നാ എന്നാ തൊടങ്ങാൻ പറ്റ്വ
അത് അടുത്ത മണ്ത്ത് ഫസ്റ്റ്ക്ക് തൊടങ്ങിയ പോരെ ഈ മന്ത്‌ കയ്യാനായില്ലേ അടുത്ത മന്ത് ആഹ് ഉം
തൊടങ്ങിയ സുഖല്ലേ ഉം
ഉം
എന്നാ എന്താച്ചാല് ഓണ പരീഷ അവ്മ്പത്തിന് കുട്ടിയാക്ക് കൊറച്ചു ഐഡിയ കിട്ടിക്കോളും ലെ
ഉം
ഉം
ഉം
വേറെന്തൊക്കെയാ
വേറെന്താ കൊഴപ്പൊന്നുല്ല
ഉം എന്നാല് അങ്ങനെ ചെയ്യല്ലേ ഞാൻ എന്നാ ഇവിടെ പറയട്ടെട്ടോ ആള് ണ്ട് എന്ന്ള്ളത്
ആഹ് ആഹ് ഏ അല്ല ഉം
പിന്നെ അവിട്ന്നും കൂടെ കിട്ടിയാ അത്യാവശ്യം പൈസ ഉണ്ടാക്ക മാസെ
ആഹ്
ജോലി ഉണ്ടെങ്കില് ഇന്നത്തെ കാലത്ത് ഒന്നു രണ്ടും മൂന്നും നാലും ജോലിക്കെ കിട്ടിയാലും പൈസ ത കൊ കിട്ടിയ എ എത്ര കിട്ടിയാലും ഏറുലല്ലോ ഉം അതന്നെ എന്നാ ഞാന് ഓരോട് പറഞ്ഞിട്ടെ ഇങ്ങക്ക് വിളിച്ചാ മതി ഓക്കെ എന്നാ ശെരി ശെരി ക്കൊന്നും മനസി